ഹലോ ആഹ് ആഹ് ഉണ്ട്. ആഹ് അത് ശരി അവടെങ്ങനെ രണ്ട് രണ്ട് ബട്ട ണ്ടോ വലിയ കുട്ടികൾക്ക് ഫസ്റ്റും ചെറിയ കുട്ടികൾക്ക് വൈകിട്ടും അങ്ങനെ ഉണ്ടോ. ആഹ് എവിടെ അങ്ങന് തന്നെയണ് ഇപ്പ എല്ലാട്ത്തും അങ്ങനെ തോന്ന്ണ്ട്.
ആഹ് ഞങ്ങളവിടെ പിന്നെ ഞങ്ങളെ മദ്രസ്ൽ അങ്ങനെട്ടോ രണ്ട് നേരത്താണ്. ഏ പിന്നെ അപ്പറത്ത് വേറെരു മദ്രസ് ഞങ്ങള മഹല്ലിൽന്നെ അവിടെ മൂന്ന്. സമയണ്ട് സുബൈയ്ക്ക്ണ്ട് രാവിലണ്ട് പിന്നെ വൈ മൂന്നേരു ഉണ്ട്.
പ്പ ഉണ്ടാവുമ്പോ.
അനി സുബൈക്ക്ള്ള കുട്ടിയക്ക് പിന്നെ സുബൈക്കാന്നേല്ലേക്ക്ന്നു.
ആഹ്.
ഉ അ ചെറിയ കുട്ടൃകേക്കും രാവിലെ ഉണ്ടാവാ അഞ്ചാം ക്ലാസ്. ഇഞിള്ള കുട്ടൃക്കൊക്കെ.
ആഹ്.
ബാക്കിയൊക്കെ പിന്നെ. ന്റെ ഞങ്ങള ഇവിടെ മദ്രസില് ആറാം ക്ലാസ് മുതല്ള്ളോർക്ക്. നേർത്തെ രാവിലെ ഉണ്ടാവും സുബഹിക്ക്ട്ടോ. ആഹ്. അഞ്ച് വരെള്ളോല്ക്ക് പിന്നെ രാവിലെ. ഏഴരക്ക് ഏഴ് തെട്ങ്ങും.
ആഹ്.
അങ്ങനെ.
ഇവിടെ ഏ അഞ്ച് മുതലുള്ളോർക്കാണ്. എന്താ അല്ല അഞ്ച് മുതലുള്ളോർക്ക് അല്ല അഞ്ച് വരെ ഉള്ളോർക്ക് മറ്റേ അല്ല സോറി അഞ്ച് മുതലുള്ളോർക്ക് രാവിലെ.
ആറ് മണിക്ക് പിന്നെ നാല് വരെള്ളോർക്ക് ആ ഏഴരക്ക്.
ആഹ് ആഹ് ഇവിടെ ഏഴേ കാലിനു തുടങ്ങും ഇപ്പ മദ്രാസ് സ്കൂൾ ബസ് വേ വരുന്നുണ്ടേ
ആ് ഇല്ല സ്കൂള് ഇവിടെ സ്കൂള ഉള്ള ദിവസം ഏഴരക്കും ഇല്ലാത്ത ദിവസംവരെ ഏഴര കഴിഞ്ഞഞ്ഏഴ് മുപ്പത്തഞ്ച് നാല്പ്പൈന്റ ഉള്ളിലോ അങ്ങനെ
ഞായറാഴ്ചൊക്കെ മാറ്റും ഞായറാഴ്ച എന്ത്‌ ചെയ്യുന്ന ഓല് പിന്നെ ഈ രാവിലെ ക്കാർക്ക് അങ്ങനെത്തട്ടോ ഏഴ് ആറ് അഞ്ചിന് തുടങ്ങും ഓലക്ക് ക്ലാസ്സ് തുടങ്ങും അനി ഞായറാഴ് പ ഏഴ് ആറേ പത്തിനേ തുടങ്ങുള്ളൂ ഏഹ് ഇനട്ട് എട്ട് മണിയാവും ആരെങ്കി എല്ലാരിം വിടാന്. അന്ന് സ്വലാത്തും ഒക്കെ ഉണ്ടാവും. ദിക്ക്റൊക്കെ മജ്ലിസുന്നൂറൊക്കെ ഉണ്ടാവും ഹലോ ഹലോ കേൾക്ക്ണില്ലേ?
ഏഹ്